ഹലോ
ഹലോ സുഖാണോ? ആഹ് എന്താ എന്താ പണി കെടക്കാനൊക്കെ ആയോ ടൈം ആയല്ലോ അല്ലേ
ആഹ് ടൈം പക്ഷേ ഞങ്ങള് കൊറച്ച് വൈകീട്ടാണ് കെ കെടക്കല്
ഓ അയ്ശരി പിന്നെ ഫുഡ് കയിച്ചോ
ആഹ് ഫുഡ് ഞാന് ഇന് ഇന്ന് വൈകുന്നേരത്ത് ചായൊടിക്കാൻ വാണ്ടീട്ട് പോവ്വാൻ വിചാരിച്ച് ഇങ്ങനെ നടക്കേര്ന്നു അപ്പൊ പിന്നേ അവടെ കൊറച്ചപ്പറത്ത് നല്ലൊരു കടണ്ടായപ്പോ അങ്ങട്ട് പെ ഫ്രണ്ട്സ് എല്ലാരുണ്ടായപ്പോ ന്നമുക്ക് അങ്ങട്ട് പോവ്വാറ്ന്നു അപ്പ ലോഡർഫ്രൈസ് ന്നീന്നു ആഹ് ആഹ് അത് അത്യാവശ്യം നല്ലം ണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിന്ന്
ആഹ് ആ ആഹ അപ്പൊ ഇനിയും ആവശ്യല്ലല്ലേ
ഇല്ല ഇങ്ങള് ഫുഡ്ഡയ്ച്ചോ
ഇല്ല കഴിച്ചില്ല മക്കളെ പഠിപ്പ് കഴിഞ്ഞ് അങ്ങനെ ഫ്രീ ആയിട്ട് നി ക്കാണ് അപ്പ ഇനി കഴിക്കാനായി ടൈം ആയല്ലോ
ആഹ് ഒമ്പതരായി എന്താ ഫുഡ്ഡ്എന്താ
സാദാ ചോറെന്നേ
ആഹ്
എല്ലാതേ ചപ്പാത്തി അങ്ങനെയൊന്നുല്ല
ആഹ് ഫുഡ് ഇന്ന് കറി കറി ഒക്കെന്താണ്ടാക്കി
കറി മീൻ കറീണ്ട് അത് പിന്നേ നമ്മുക്ക് അത്യാവശ്യാണല്ലോ മീന്
ആഹ് അതെ ഇത് ഇത് രാവിലിപ്പൊ അതന്നെ മീൻകറി ഉണ്ടാക്കീന്ന്
അല്ലല്ല രാവിലെ പിന്നേ ഇഡ്ലി പിന്നേ ചട്ടിണി ഉണ്ടാക്കി ഉച്ചകക്ക് മീൻകറിം സമ്മളെ സാദാ ചോറും ഉണ്ടാക്കി എന്തേരു ഉപ്പേരിയുണ്ടാകും പിന്നെ അതോ അതോണ്ടന്നെ രാത്രി അഡ്ജസ്റ്റയ്യും
ആഹ് ഇന്റെമ്മ എങ്ങനേചെല്ല്ല്ലേ രാവില്തന്നെ മീൻകറിണ്ടാക്കും ഇന്നാ ദോശിണ്ടാക്കും ഏ അന്നത്തേക്ക്ള്ളത് മൊത്തം അങ്ങനെ ആക്കും
ആഹ് ആഹ് അത് ശരി ആ ആൾ ആള് കൊറച്ച്ണ്ടായിരിക്കൊള്ളൂല്ലേ
ആഹ് ഞാനും ന്റെ അനിയത്തിം ന്റെമ്മീം മാത്രം മൂന്നാളൊള്ളു പിന്നെ ഇപ്പ ഇവടെല്ല ഇപ്പ പൊർത്താ
ഗൾഫിലാ ഏഹ് പിന്നെപ്പോ കൊറച്ച് മതി രാവിലെണ്ടാക്ക്യേത് ച്ച പിന്നൊന്നും നോക്കണ്ടല്ലോ പ പണികളൊക്കെട് കെയ്യെല്ലോ
ഇപ്പോ എ ഞാനിപ്പോ പൊറത്തായ കാരണം ഇപ്പൊ അങ്ങനില്ല പ്പൊ രണ്ടീസൊക്കെള്ള കറി ക്കോരീസണ്ടാക്കും
ആഹ് ആഹ് ആഹ് ആഹ് ഏ അയ്ശരി ഹ് ഹെ ആളില്ലാ ഞ പിന്നെ അതൊക്കെ നടക്കും ഞങ്ങളും ആളൊന്നുല്ലട്ടോ ഞാന് പിന്നേ രണ്ട് മക്കളും ഹസ് സൊള്ളു പിന്നേപ്പനിയെത്തിണ്ട് അപ്പൊ പിന്നെ അ ആഹ് ഓള്പ്പൊ കൊറ ച്ചേരായിട്ടോള് ഇവിടെ അടുത്താ സ്കൂളേ ന്റെ വീടിന്റെട്ത്താണ് സ്കൂളോളെ അപ്പൊ പിന്നേ ഇവിട്ന്ന് പോവാൻ എള് പ്പാ റ്ഞ്ഞിട്ട് ഇവിടെ നിക്കുന്ന പ്ലസ് ടു ന് പഠിക്കാണേ അവന ഞമ് എന്റെ വീട്ടിന്ന് കൊറച്ച് ദൂരം പോരാണ്ട് അപ്പോക്ക് ഫ്രണ്ട്സൊളൊക്കെ ഇന്റെവ്ടെ ചുറ്റാള്ളത് അ എല്ലാരും കൂടെ ഒന്നിച്ച് ഇവടുന്ന് പോവാൻ എളുപ്പായോണ്ട് ഇവടെ വന്ന് ആഹ് ഇവിടെ നിക്കും. അപ്പൊ പിന്നെ ഓളുണ്ട് അങ്ങനെ എൻ്റെ രണ്ട് മക്കളുണ്ട് ഇല്ല ഓക്ക് പിന്നെ അയാതി പ്രശ്നംന്നുല്ല ഇന്റെ ടുത്തായാലും മതി ഉമ്മ ഉമ്മച്ചി അങ്ങനെ വിളിക്കും എന്നാലും ഓള് ഓഹ് ക്ക അയാതി പ്രശ്നംന്നുല്ല
അപ്പൊ വീട്ടില് മ് ഇപ്പൊ ഇമ്മാന്റട്ത്ത്പ്പാരാണ്ടാവാ
ഇനിക്ക് പിന്നെ വേറെ അനിയത്തള് ഇണ്ട് ഞങ്ങള് നാല് ഇനിക്ക് നാല് അനിയത്തിള്ണ്ട്
ആഹ്
വേറെ രണ്ടനിയത്തിയാള് മ്മാന്റ ടുത്തൂണ്ട്. പിന്നെ ഇപ്പീണ്ട് ന്നെ ഓള് വടെവു വ്ട ങ്ങനെ ഓള് വ് കൂടും ഞ്ഞി. ന്ന് എപ്പഴങ്കിലും ഒക്കെ പോകും. അങ്ങനത്തെ അത്യാവശ്യ ന്നൂല്ലോക്ക്‌ ഓളെ സാധനങ്ങളൊക്കെടുത്ത് ഓള് കുറേസായി വന്ന്
ഹു ഹു ഹും ഉം ഇപ്പൊ അ പ്ലസ് വണ്ണ് മുതലേ ഇവിടെ നിക്കാൻ തുടങ്ങിയേ
ആഹ് പ്ലസ്ണ്ണിനുംവിടന്നെയിനു പിന്നെ ഇടക്കൊക്കെ പോകും ഇപ്പോ പ്ലസ്റ്റൂലായപ്പോ തിരെ പോയിട്ടില്ല തുറന്നന്ന് വന്നിട്ട് പിന്നെ ഇപ്പം ഇവിടെ ഉണ്ട് എന്താ പഠി
ഞാനില്ലേ എന്താ ഓക്യുവേഷൻ തെറാപ്പി പറഞ്ഞരു കോഴ്സ്ണ്ട് അത് പഠിക്ക്യ ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാന് തേഡിയർ ആയി
ഏ തേടി ഏ തേടിയറൊക്കെണ്ടോ
ആഹ്. എ മൂന്ന് വഷല്ല നാ നാലര വർഷള്ള കോഴ്‌സ
ഓഅയ് ശെരി. അതെന്താ എങ്ങ എന്താ സംഭവന്താ
അത് പറഞ്ഞാലില്ലേ നമ്മള് ഇപ്പൊ ഓരോ ഇപ്പം ഞമ്മക്കൊക്കെ ഡെയിലി ഇപ്പൊ പല്ല് തേക്കണം ക്കെ പറ്റണില്ലേ. അപ്പൊ ഡെ ഡെയിലി അവർക്ക് അവരുടേതായ സ കാര്യങ്ങൾ ചെയ്യാ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അങ്ങൻ ത്തേർക്ക് നമ്മള് ട്രെയിൻ ചെയ്യിപ്പി ക്ക
ഓഹ് അയ് ശെരി ൻ നമ്മക്ക് ഒ സ്വന്തായിട്ട് ചെയ്യാൻ പറ്റാത്തെ
ആ അപ്പൊ ചെലോർക്ക് ഇപ്പ ഇ മ അങ്ങനല്ലെ ഈ അസുഖൊക്കെ ഓരപേര്ൽ സ്ട്രോക്കൊക്കെ വന്നാല് ഓരുക്ക് ഒന്നും പറ്റുന്നില്ല അപ്പോ ഓര് ഫുളള് ഇങ്ങനെ കേടാ പ്പ്ലാവാതെ ഓലെ കൊണ്ട് വയ്ക്കണത് നമ്മള് ഇപ്പൊ ബ്രഷക്ക്‌ - ‌ക്കെ പുടിപ്പിച്ച് അങ്ങനെ പഠിപ്പിക് അങ്ങനെ ആക്ക. ആ എപ്പ അങ്ങനെ. കഴിയാത്തവരെ ഒര് ഇന്ത് എന്ത ഒരാളെ സ്വ സ്വതന്ത്രനായിറ്റ് വിടുഅ അഹ് അങ്ങനെ ഓരോന്നും ചെയ്യിപ്പിക്കാ. അയില് ഇപ്പൊഎ ന്തായ്ച്ചാകുട്ട് കുട്ട്യാളെത് പീഡിയട്രിക്സ് പറഞ്ഞിട്ട് കൊറേ വിഭാഗമുണ്ട് ട്ടോ പീഡിയാട്രിക്സിൽ വരുന്നതാണ് ഈ മറ്റേ എ. ഡി. എച്ച്. ഡി പറഞ്ഞാൽ ഓട്ടീസം ഒക്കെ ബാധി
ആഹ് അത് അതെ അതെ ആ അങ്ങനത്തോൽക്കോക്കലേ ഓഹ്
ഈ കൊ ഒരേ വട്ടത്തിലുള്ള മുകള് ആ കുട്ടികള് ഒരേപോലെ നി വെയ്യാത്ത കുട്ട്യോളില്ലേ. പിന്നെ നമ്മളെ ചെറിയ കുട്ട്യോളന്നെ അച്ചടക്കല്ലാതെ ഏഹ് ഇങ്ങനെ തുള്ളി ഓടി പറഞ്ഞ തീരെ കേക്കാതെ സാധനങ്ങളൊക്കെ പൊട്ടിച്ച്
ആഹ് അതാ അങ്ങനെ
ആഹ് ഹൈപ്പർ ആയിട്ടുള്ള ആ അങ്ങനത്തെ കുട്ട്യാള് പിന്നെ ചെല കുട്ട്യോള്ണ്ടാവും ഒരു വയസ്സയലും നട ക്കാത്ത കുട്ട്യോൾ ഉണ്ടാവും. ഒരു ഡിലേ ഉണ്ടാവും വൈകി വേകല് വേകല് അപ്പൊ അങ്ങനെത്തോരെ ട്രെയിൻ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് ആക്കിപ്പിക്കാം അങ്ങനെത്തെ ഓക്കേ ഒരു കോഴ്സ്
ഇപ്പാ ഓ മാ ഓലെ ചെയ്യിപ്പിച്ച് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങള്
ആഹ് ആ വർക്ക് ചെയ്യാം ഇപ്പം അങ്ങനെ പോസ്റ്റിങ് ഞങ്ങൾക്ക് ഉണ്ടാവലുണ്ട് അപ്പൊ അയിനിപ്പോ ഞങ്ങളിങ്ങനെ ഓഹ് പേഷൻസ് ഞങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്ക അപ്പൊ എങ്ങനെ ത്ത പേഷ്യൻസ് നമ്മള് ചെയ്യ്ണത് പ്പൊ കുറച്ചൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കും
ഓഹ് അതെന്താ അതെടുക്കാൻ എന്തെ ആഹ് താല്പര്യം ഉണ്ടായി നിക്ക്
താല്പര്യല്ല അങ്ങനെയല്ലേയ് ഞാ പ്ലസ്ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോണില്ല വിചാരിച്ച്. ഡിഗ്രി ഒക്കെ പറഞ്ഞാല് ഇക്കാ എന്താച്ചാ ഇന്റെ വീട്ടില് ഞാനും ന്റെ അനിയത്തി മാത്രേള്ളൂ പിന്നെ അ ആണുങ്ങൾ ആരും ഇല്ല എന്റെപ്പ ഇങ്ങനെ കൊറെ കഷ്ടപ്പെടല്ലേ അപ്പൊ ഒരു ആണുങ്ങളെ പോലത്തെ മീൻസ് കൊറെ പേസ് ഉണ്ടാക്കാ
ആഹ് അത് ഡി ഡിഗ്രിക്ക് ഇപ്പ നാല് വർഷംല്ലേ അത് കഴിഞ്ഞ പിന്നെ ഒന്നിറ്റാവൂല്ല പിന്നെ വേറെ കോഴ്സ് എടുക്കുംവാണം നമ്മള്
ആഹ് അത് എടുക്കണം പിന്നെ അയിന്റെ പി ജി ചെയ്യണം കൊറെ പണിണ്ട് അപ്പൊ ഇത് ഇതാകുമ്പോ നല്ല സാലറി ഉണ്ട് പിന്നെ ഡോക്ടർന്നൊക്കെ കിട്ടും നമുക്ക് ഡോക്ടർന്ന പേര് അങ്ങനൊക്കെ വക്കാൻ പറ്റു
ആഹ് ശെരി അങ്ങനെയല്ലേ അപ്പൊ ഇനി ഒരു ഒരു വർഷം കൂടെ ഉള്ളൂ
ആഹ് ഇനി ഒരു വർഷം പഠിക്കുന്നു ഇപ്പൊ ഓഗസ്റ്റില് വന്നല് ഫോർത്ത് ഇയർ ആകും ആയ് കഴിഞ്ഞ പിന്നെ ആറ് മാസം ഒരു ഇന്റേഷിപ്പും കഴഞ്ഞാ ജോലി കേറ
കേറല്ലേ ഓഹ് ഉഷാറാട്ടെ പിന്നെ അത് എങ്ങനെ ഫീ ഒക്കെ എങ്ങനെ
ഫീ ഒക്കെ കണ്ടിട്ടോ ഞാനൊക്കെ ചേരുമ്പോ പറഞ്ഞാല് ഡൊണേഷൻ അന്ന് അന്നുണ്ടായിരുന്നു ഒരു ലക്ഷം ഡൊണേഷൻണ്ടായിരുന്നു പിന്നെ ഫീസ് ഒരു ലക്ഷത്തിരുപ്പതിയ്യായിരം അങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ വരുമ്പോ ആകെ നാല് കോളേജിൽ ഉണ്ടായിന്നുള്ളു അയിന്പ്പോ കിട്ടണണ്ടെങ്കിൽ എ ഗവൺമെന്റ് അലോട്ട്മെൻ്റ് എൽബിഎസ് അലോട്ട്മെന്റ് ഉണ്ട് ഇങ്ങത്തെ മെഡിക്കൽ കോഴ്സി അലോട്ട്മെന്റിന്
ആഹ് ആഹ് ആഹ്
നീറ്റ് അല്ലാതെ ഇങ്ങനത്തെ ഒരു എൽബിഎസ് ഉണ്ട് അതിന് കൊടുത്തീന്ന് ഞാന പക്ഷെ അധികെ എല്ലാരും പറയാ അതിന് തൊണ്ണൂറ്റട്ട് ശതമാനൊക്കെ കിട്ടണംന്ന് ഇക്കാനെങ്കി തൊണ്ണൂറ് ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അവിടെ അലോട്ട്മെന്റ് ഒക്കെ നല്ല വൈകീറ്റാണ് അപ്പൊ നമുക്ക് ഉറപ്പില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ടായിന്നള്ളു അപ്പൊ പിന്നെ ഒരു വർഷം കളയ കളയെങ്കി കളയണം അല്ലെങ്കിൽ കിട്ടാച്ച കിട്ടൂല്ലെങ്കിൽ ഒരു വർഷം കളയാം അങ്ങനെ വിചാരിച്ചിന്ന് അപ്പൊ ഒരു വർഷം കളയേണ്ടേ വിചാരിച്ചപ്പോ പുറത്താണ് ഈ പുറത്താണ് ഈ കോഴ്സ് ഫസ്റ്റ് വന്നത് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ വന്നത് അപ്പൊ അങ്ങനെ ഇവിടെ വന്ന ഇവിടെ വന്ന എടുത്തപ്പോഴാണ് ക്ലാസ് തുടങ്ങിയപ്പോണ് ഇനിക്ക് അവടെ സീറ്റ് കിട്ടിയത്
ഏഹ്
തിരുവനന്തപുരത്ത് കിട്ടിന്ന് പിന്നെ അതല്ലേ ഓരോ കോഴ്സിനും അതിന്റതായ ഒരു അഫിലിയേഷന ഒക്കെ വേണം
അതെ ആഹ് നല്ലതാണല്ലോ നമ്മു ഒരു അങ്ങനെ ചെയ്യ അങ്ങനത്തെ ആൾക്കാരെ നോക്കുന്നതൊക്കെ നമുക്ക് അറിവാണ് നല്ല ഉപകാരം അല്ലേ
ആഹ് പോ ചെ എന്റെപ്പള്ള കുട്ടിയാളൊക്കെ പറഞ്ഞാൽ അ ചില ആൾക്കാാര് ഒലെ വീട്ടിലെന്നെ ഇങ്ങനത്തെ കുട്ട ണ്ട് അപ്പോ ഓര ചെയ മ്മക്ക് അങ്ങന ചെയ്യാലോ വിചാരിട്ട് അങ്ങനെ വന്നോരുണ്ട്
അങ്ങനെ ചെയ്യും അപ്പൊ അതെടുത്ത് പഠിക്കാനു ഓൽക്ക് താൽ
ആഹ് ആ കുട്ടികൾ കൊറെ ഇടങ്ങറാവല്ലേ ഒന്നും ചെയ്തൊക്കെ ഒക്കെ ഒരാൾങ്ങനെ നോക്കിട്ട്
ആഹ് എത്ര മക്കളും എത്രയ ആൾക്കാരുണ്ട് അങ്ങനെക്കെ
ആ ഇപ്പാണെങ്കിൽ എല്ലാർക്കും സ്ട്രോക്കും വന്നിട്ടാ. ഫുഡ് നല്ലം പോലെന്നും ആവായിട്ട്, ഉറക്കില്ലാത്തോണൊക്കെ സ്ട്രോക്ക് വന്ന്. അപ്പോ അങ്ങനെ ഇപ്പ സ്കോപ്പ് ഉണ്ട് ഈ കോഴ്സിന്.
ആഹ് അതെ ആഹ് അതെ അപ്പം- സ്റ്റു കുട്ടികളൊക്കെണ്ടോ? സ്റ്റുഡന്റ് ഒക്കെണ്ടോ?
ആഹ് ആഹ് ഞങ്ങള ക്ലാസിൽ- ഇപ്പൊ ഞങ്ങള ക്ലാസിൽ അമ്പത് അമ്പത് സീറ്റല്ല അ പകുതി ഇപ്പോ തമി് തമിഴ് കുട്ടിളും. ബാക്കി മലയാളീസും അതില്- മുപ്പതോളം മലയാളീസ്ണ്ട്.
ആഹ് ആഹ് അപ്പോ.
അത് തമഴ്നാട്ടിൽ. ആഹ് പിന്നെ ഇപ്പ ഞങ്ങള് ജൂനിയേഴസോക്കെ ഉണ്ട്. ഓരൊക്കെ പറഞ്ഞാല്- നൂറ് ന നൂറ് സീറ്റാക്കീക്കണ് പ്പൊ, അയില് എയ് വത്തിനാലും മലയാളീസ് തന്നെ.
ആഹ് അതെ അതങ്ങനെ ഇണ്ടാവൂ നമ്മളെവിടെന്ന് നല്ല ആൾക്കാര്. അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് എന്റെ ഒരു- അനിയത്തി അങ്ങനേനി, കർണാടകയിൽ പോയിട്ട് അവിടെ- ഓള് പി. ജി ഇങ്ങനെ ഇതാ- തോന്ന്ണ്ട് പി. ജിക്ക് പഠിക്ക- കർണാടകയായിരുന്നു ഉം ഉം.. അവിടെ ഓള് പറീണേക്കാ ഫുള്ള് മലയാളീസ്- സാനാണ് അല്ല നമ്മളിവിടുന്ന് ക്കൊ ഞങ്ങൾക്ക് പേടിയെയ്നി ഓൾ- പോകുന്നതൊക്കെ. അവിടെ എത്തേണ്ട ഒരു ദിവസം, ഒന്നര ദിവസംക്കെ പിടിക്കും. അപ്പോ ഇവിന്ന്- ക്കെ കോഴിക്കോട്ന്ന് ഫറോക്ക്ന്ന ക്കായിട്ട് നല്ല ആൾക്കാരുണ്ട് പറീണെക്കാ.
ആഹാ
അയിന് പേടിക്കൊന്നും വേണ്ട, നല്ല ഒ ഒക്കെ മലയാളീസാണ്. എല്ലത്തിനും നല്ല ഹെൽപ് ചെയ്യുന്നോലന്നൊക്കെ പറയും ഓൾ.
ആ ഞങ്ങളിപ്പല്ലേ ഇവല് ക്രിസ്മസോ, വല്ലോ എന്തെലൊക്കെ വെക്കേഷനോ, അങ്ങനെ എന്തലൊക്കെ ഉണ്ടാകുമ്പോ ആണ്- സ്റ്റേഷൻല് ഇവിടെ തമിഴ്നാടാണ്, പക്ഷെ റെയിൽവേറ്റേഷൻ മൊ-
അതെ അതെ ആഹാ അതന്നെ, ആഹാ അതന്നെ അപ്പോ പിന്നെ ഞമ്മക്ക്- പ്പോ ചോയിക്കാനും പറയാനൊക്കെ ള്ളോണ്ടേ അങ്ങനെ പേടിക്കൊന്നും വേണ്ട എല്ലത്തിനും ആൾ- ക്കാരും ഇതൊക്കെ ഹെൽപ്-
ആ പിന്നെ ടീച്ചേഴ്സും ഇവിടെ- മലയാളി സാർണ്ട് ഇവര ഇവിടെ പഠിചിട്ട്- ട്ട് ഇവിടെ ജോയിക്ക് കേറിയവരുണ്ട്.
ആഹ് അങ്ങനെല്ലേ ഓ ശരി. ആ അതെ അനിയത്തി എന്താ പഠിക്കുന്നേ? ആഹാ ആ് ഇന്റെനയത്തിനെ പോലെന്നെ.
കമ്പ്യൂട്ടർ സയൻസ് എടുത്ത്ക്കണ്, ഓൾക്ക് അത് മതി പറഞ്ഞിട്ട് ഓൾക്ക്- പ്ലസ്ടു കഴിഞ്ഞിട്ടില്ല ഇപ്പ ഇട് പ്ലസ്-
ആഹ് അങ്ങനെ ആ കമ്പ്യൂട്ടർ ആ- സസ് അതെ, അതെ, അതെ ആഹ് ഇവള് പിന്നെ കൊമേഴ്സ് ആണ്.
ആഹ് ഇവൾക്ക് എന്താ? ച്ചാൽ സയൻസ് എടുത്താല്ല്- ബയോളജി ഒക്കെ എടുക്കാ പഠിക്കാൻ വയ്യാ എന്ന് പറഞ്.
ആഹാ ആഹാ സയൻസിനൊക്ക- കൊറച്ചൊരി ഇതന്നെ വാണം. നല്ല പ്രയാസാന്ന് പറഞ്ഞേക്കാം.
നല്ല പ്രയാസനെ ഇപ്പ തന്നെ ഓള്- പറഞ്ഞണിക്കൂ ഇത് ഇട്ക്കെണ്ടീല ന്ന് വരെ തോന്നിയിക്കണേന്ന്. കൊറെ ഫിസിക്സ് തൊക്കെയായിട്ട് കൊറെ പഠിക്കാണ്ട്.
ആഹ് ആ് ആ് കൊമേഴ്സും, ഹുമാൻറ്റീസും, ഹുമാൻറ്റീസ് പിന്നെ ഇടുത്താല്- അങ്ങനെ വലിയ കോമേഴ്സ് ഇട്താൽ, ആൺകുട്ടിയാക്കും ഇതൊക്കെ നല്ലതാണ്.
ആഹ് അല്ല. കൊമേഴ്സ് എടുത്താല് ഇഷ്ടം- പോലെണ്ട് മറ്റ് ബി. സി. എ ഒക്കെ ചെയ്യാ. ഇന്റെ മൂത്തമ്മാന്റെ കുട്ടി- പ്പൊ ഈ കൊമേഴ്സ് ഇട്ത്തിട്ട് ഓൻ പ്പൊ ന്താ മംഗലാപുരല്ലേ? അവിടെപ്പോ ബി. സി. എ പ്പ ഏ എ അല്ലെ ഫുള്ള്. ആർട്ടിഫിഷ്യൽ ഇന്റെലി എ. ഐ, ഫുള്ള് എ ഐ. പറഞ്ഞ പോ ഓൻ അങ്ങനത്തെ കോഴ്സ് ഇടത്തക്ക്ണ്, ഓൻക് അത് മതിന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പ്പോ ഓന് കൊമേഴ്സെല്ലാർക്കും സ്കോപ്പ് ഉണ്ട്, പിന്നെയുള്ള ഇല്ലാത്ത കുറച്ചു ഹ്യുമാനിറ്റീസ്- സൊക്കെ എടുതോർക്കാ. ആഹ് ബാക്കി എല്ലാത്തിനും ഉണ്ട്.
ഉം ഉം ന്നിട്ട് പിന്നെ കിടക്കാനായോ?
ഏയ് ഇല്ല ഇനിയിപ്പോ ഹേ എന്താ കൊറെ പ്പൊ പരീക്ഷ ഇന്നെപ്പോന് തിങ്കളാഴ്ച മുതല് അയിന് കുറച്ച് ച് പഠിക്കാനുണ്ട് ആ അപ്പത്തിനതൊക്കെണ് കഴിക്ക ന്ന് ഒക്കെ വിചാരിക്കണ്
രാത്രി കൊറച്ചേരം ഇരുന്ന് പടിച്ചാല്
ആഹ് കൊറചേരം പഠിക്കാ അല്ല ഇപ്പൊ ഞാൻ പഠിക്കണോടത്താ
ഏ അവിടേണോ ഏ വീട്ടക്കൊക്കെ പ്പൊ എങ്ങനെ വെരലൊക്കെ
വീട്ടക്ക് ഇപ്പൊ രണ്ടാശനി അല്ലെങ്കി നാലാശെനി വരും പിന്നെ ഇവിടെ അങ്ങനെ വരും ആ ലീവ് ഉണ്ടാവലുണ്ട് അപ്പൊ രണ്ടീസൊക്കെ നിന്ന മതി ഇപ്പൊ ഇന്ന് രാത്രി പോന്ന രാത്രിന്നേ അവിടെ എത്തും കൊ ആഹ് ഇ ഇല്ല ഞമ് പിന്നെ ഇറങ്ങിചിട്ട് ഓല് കുറ്റിപ്പുറം അല്ലെങ്കില് പട്ടാമ്പി എവിടേലൊക്കെ ഇറങ്ങും ആ ആഹ് എന്റെ വീടിന്റെ തൊട്ടപ്പറത്ത്ന്ന കളി ആൾക്കാരുണ്ട് മൂന്ന് ആൾക്കാരുണ്ട്
ആ അതുകൊണ്ട് പിന്നെ ഒന്നിച്ച് അങ്ങോട്ട് പോ വരുമ്പോ പോക്കക്കെ ഒന്നിച്ച് ആക്കിയാൽ മതിയല്ലോ
പിന്നെ രാവിലെ എത്തിക്കുന്ന ശനി അവിടെ നിൽക്കും പിന്നെ ഞായർ രാത് രാത്രിക്കത്തെ ട്രെയിനിന് കെയറും അപ്പപിന്നെ ഇവിടെ എത്തും പിന്നെ അവിടെന്ന് എപ്പ എ എറങ്ങിയാലും ബസ്സുണ്ട്
ആ പിന്നെ ഇങ്ങനെ ഒരു ആ ഓണത്തിന് അങ്ങനെയൊക്കെ വരായിരിക്കുംല്ലേ നമ്മള് സ്പെഷ്യൽ ഡേ
അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളതിനനൊക്കെ വരാം എടക്ക് പത്ത് ദിവസൊക്കെ ലീവ് തരും
ആഹ് അത് ശെരി വെരുമ്പ പിന്നെ കൊ ആ അത് തന്നെ എടയ്ക്ക് നമുക്ക് വീട്ട്ക്ക് വരും ചെയ്യാം കാണും ചെയ്യാം അങ്ങനെയൊക്കെ ആണല്ലോ ഓ ഓക്കെ ഓക്കെ അത് ശരി